ഹലോ ആ ഹലോ പറയുന്ന കേക്കുന്നോ
ആഹ് ആ കേക്കാം കേക്കാം സുഖവാന്നോ
ഓ സുഖവായിട്ടിരിക്കുന്നു ഇന്ന് മഴ ഒണ്ടോ
ആഹ് ഭയങ്കര മഴയായിരുന്നു രണ്ട് ദിവസം ഇന്ന് ഇപ്പോ രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു ഇ പ്പ താണ്ടെ അന്തരീക്ഷം മാറി
ഓ ഇവിടെയും അത് തന്നെ രാവിലെ നല്ല വെയിലായിരുന്നു ഇപ്പം മൂടിയൊക്കെ വരുന്ന്
ആഹ് അതാ ഉം അന്തരീക്ഷം മാറിയേക്കുവായിരുന്നു പിന്നെ ജോലിയൊക്കെ ഒതുങ്ങിയാ
ഇല്ല രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കൽത്തെ ഒക്കെ ജോലിയൊക്കെ നടന്നോണ്ടിരിക്കുന്ന്
ആഹ് എന്റെയും ഇങ്ങനൊക്കെ നടന്നോണ്ടിരിക്കുന്നു
മീനൊക്കെ കിട്ടിയൊ
ആഹ് മീൻ കിട്ടി ചേ എന്തുവാ കൊഴുവ
ആഹ് നെത്തോല് ചെറിയ മീൻ കൊഴുവാന്ന് പറ നെത്തോലി ഞങ്ങള് നെത്തോലീന്നാ പറയുന്നെ ചെറിയ മീനില്ലേ ആഹ്
ആഹ് അത് കിട്ടി അത് എനിക്ക് കറി ഇരിപ്പുണ്ട് അപ്പോ ചോറോ വേറെ എന്തേലും സൈ ഡായിട്ട് എന്തേലും ആക്കിയാൽ മതി ഇതിപ്പൊ ഉച്ചയ്ക്ക് ഞാൻ മാത്രേ ഉള്ളൂ എന്റെ കാര്യം നോക്കിയാൽ മതി ആ ഇവിടെ ചേട്ടന് ജോലി ക്ക് പോണം മോൻ ബാലവാടിയിൽ പോവുന്നെയാ കോഴിണ്ട് ഉം പിന്നെ സ്കൂളി ചേർക്കണം ചേർത്ത് ആ അഡ്മിഷൻ ഒക്കെ എടുത്ത് അവിടെ എങ്ങനാ എല്ലാരും എന്തെടുക്കും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ
ആ പിള്ളേരൊക്കെ പഠിക്കുവാണ് രണ്ടുപേരും രണ്ട് മക്കളാണ് ഹസ്ബൻഡും വർക്കിങ്ങ് ആണ് ഉം വല്ലിയെ മക്കളാണ് മോന് മോന് സി ബി എസ് ഇ ആണോ സ്റ്റേറ്റ് ആണോ ചേർത്തത്
സി ബി എസ് സി നമ്മുടെ അമൃത വിദ്യാലയത്തിലാ
ഹ ഹോ ഹ ആഹ് ആഹ് ആഹ് ആഹ് ഉം പിന്നെ വേറെന്തുണ്ട് അല്ലാതെ വിശേഷങ്ങള്
ആഹ് ഇങ്ങനെയൊക്കെ പോന്നു
നിങ്ങക്ക് ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞോ നാട്ടിലെ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞ് കഴിഞ്ഞ് ഇനി ഞങ്ങക്ക് ഉത്സവംന്ന് പറയുമ്പോ അടുത്ത നമുക്ക് ഉള്ളത് ഓണം കഴിയുമ്പോ
ആഹ് ഉ നമ്മുക്ക് ഭയങ്കരായിട്ട് ആഘോഷിക്കും നമ്മുടെ ഇവിടെ ഒക്കെ
ആണല്ലേ ഉം ഞങ്ങളും ആഘോഷിക്കുന്നതാ നമുക്ക് ഇനി അതാ ഉള്ളത്. ഉം നമ്മടെ ഇവിടത്തെ ഉത്സവൊക്കെ കഴിഞ്
ആ നമ്മുടെ ഉത്സവൊക്കെ കഴിഞ്ഞു നിങ്ങ ക്ക് ഓണത്തിന് എല്ലാവരും കൂടെ ഒത്തു കൂടോ എല്ലാവരും വരിയൊക്കെ ചെയ്യുവൊ
ആഹ് ഞങ്ങള് ന്താ ഞങ്ങള് വേറെ താമസിക്കുന്നെ ഞാനും ചേട്ടനും മോനും അപ്പം ഉത്സവ ഏ ഓണത്തിന്റെ തലേന്ന് ഞങ്ങള് ചേട്ടന്റെ വീട്ടിൽ പോവും അവിടെ കഴിഞ്ഞിട്ട്
അവിടെ തറ തറവാ തറവാട്ടിൽ പോവും ആഹ്
ചേട്ടന്റെ കുടുംബത്ത് പോവും പിന്നെ അവിടുത്തെ തിരുവോണത്തിൻ്റെ അന്ന് അവിടെ എല്ലാം കഴിഞ്ഞ് തിരുവോണത്തിന്റെ അന്ന് ഉച്ച കഴിയുമ്പോ ഞാൻ എന്റെ വീട്ടിൽ പോവും ഞങ്ങളെല്ലാരും കൂടെ അപ്പൊ പിന്നെ അനിയ ത്തിയൊണ്ട് അപ്പ അനിയത്തി ഫാമിലി ഞങ്ങളും ഫാമിലി എല്ലാം കൂടെ അവടെ കൂടും
ആഹ്
അത് കഴിയുമ്പോ ഞങ്ങടെ എന്റെ ഞങ്ങളിപ്പ താമസിക്കുന്ന വീട്ടില് ചേട്ടന്റെ വീട്ടുകാരും ഞങ്ങളും കൂടെ എന്റെ വീട്ടാരും ഫാമിലിയായിട്ട് അങ്ങനെ അങ്ങനെ സാധാരണ കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ പറ്റുന്നത് വരെ അങ്ങനെ പോട്ടേന്ന് വിചാരിച്ച് നമ്മടെ സാഹചര്യം പോലെ
ആഹ് ഹാ ഹ നമ്മളും തിരുവോണത്തിന് നമ്മടെ വീട്ടി കൂടീട്ട് പിന്നെ അവിട്ടത്തിന്റെ അന്ന് എല്ലാരൂടെ വരും നമ്മടെ വീട്ടിവരും ഹസ്ബന്റിന്റെ സിസ്റ്റേഴും റിലേ അവര്ടെ മക്കളും എല്ലാരൂടെ വരും അന്ന എല്ലാരൂടെവിടെ കൂടും ഉം ഞങ്ങള ഒന്നാമത്തെ അങ്ങനെതന്നെ ഒന്ന ഒന്നാം ഓണത്തിന്റന്ന് എന്റെ വീട്ടി പോവും അവടെ ഓണം കൂടീട്ട് നമ്മൾ വൈകിട്ടിങ്ങ്ഞ് പോരും അങ്ങനെണ് പിന്നെ തിരുവോണം നമ്മുടെ വീട്ടി കൂടും
ആണല്ലേ ഞങ്ങളാദ്യം അങ്ങനെ ഞങ്ങള് ആദ്യം ചേട്ടന്റെ വീട്ടിലാ പോവാ നമ്മള് അവടെ കല്യാണം കഴിച്ചിട്ട് നമ്മൾ അവടെ ആഘോഷിച്ചിട്ടായിരിക്കോല്ലൊ നമ്മള് നമ്മടെ വീട്ടി അത് ഞങ്ങളിപ്പ ഇവിടെയും അങ്ങനാക്കി ഞങ്ങള് ഉത്രാടത്തിന്റെ അന്ന് വൈകീട്ട് ചേട്ടന്റെ വീട്ടിലോട്ട് പോയി അവടെ ചേട്ടന്റെ പെങ്ങളൊക്ക ആഹ് ചേട്ടന്റെ പെങ്ങളും ഹസ്ബെന്റുക്കെ എറണാകുളത്ത അവര് ഫാമിലിയായിട്ട് അവിടെ സെറ്റില
ഓഹ് ഹോ ഹോ ഹോ
കെട്ടിച്ചോണ്ട് പോയത് അടുത്ത് നമ്മളവീടിനട്ത്ത അവർക്ക് അവടെ ജോലിയാ രണ്ട് പേർക്കും അവിടെ വർക്കെയ്യുന്ന അവരവിടെ തന്നെ വീട്
ഓഹ്
ആഹ് അപ്പ അവര് ഇതുപോലെ വല്ലപ്പഴും ഓണത്തിനും അങ്ങനെയൊക്കെ വരുമ്പഴേ വരതൊള്ള് ജോലി ആയോണ്ട് അവർക്കങ്ങനെ വലിയ ലീവ് ഇട്ത് വരാനും
ആഹ് ഓഹ്
എടക്ക് ഇപ്പൊ വെക്കേഷനൊക്കെ ആയതോണ്ട് മോനുണ്ട് അയാളെ ഈ എടയ്ക്കിവിടെ ചേട്ടന്റെ വീട്ടിവന്ന് നിക്കാറൊണ്ട്
ഓഹ് നമ്മൾ നിങ്ങളെ പത്തൂസം അത്തപ്പൂവൊക്കെ ഇടുവോ
ആഹ് ഇടുടും
ഞങ്ങള് തിരുവോണം തിരുവോണത്തിന് മാത്രെ ഇടൂ
ഞാൻ ഇവിടെ വന്നേനേഷം ഞങ്ങള് സപ്റേറ്റായേനേഷം ഞാൻ കഴിഞ്ഞ വർഷാണ് ഫുള്ളായ്ട്ട് ഇ
നമ്മക്കും അങ്ങനെ ആഗ്രഹവൊക്കെയൊണ്ട് പക്ഷെ സാഹചര്യവൊന്നും പറ്റത്തില്ല
പറ്റത്തില്ല അതാ ചെല എനിക്ക് കഴിഞ്ഞ പ്രാശത്തെസാ എല്ലാം കൊണ്ട് ഓക്കെ ആരുന്നു നമ്മടെ ശാരീരികമാട്ടും എല്ലാം കൊണ്ട് ഓ ക്കേര്ന്നു അപ്പ ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ വർഷം ആഹ് അതാ നമക്ക നമ്മള് മാത്രവൊള്ളടത്ത് നമക്കത് പറ്റില്ല അപ്പ നമ്മ കുടുംബായിട്ട് താമസിച്ചട്ട് നമുക്ക് പറ്റീല്ലെങ്കിൽ ആള് ചെയ്യന്നുള്ളതൊണ്ട് ഉം ഇവിടത് പറ്റത്തില്ലല്ലോ
ആഹ് നമുക്കല്ലേലും പൂവൊക്കെ പിന്നെ പൊറത്തുന്ന് മേടിക്കണം തിരുവോണത്തിന്റന്ന് വല്യ ആ തിരുവോണത്തിന്റെന്ന് വല്യ പൂക്കള്ടും എല്ല
ഞങ്ങളും തിരുവോണത്തിന്റന്ന് ഇതുപോലെ പൊറത്തിന്ന് പൂ മേടിച്ചായിടുന്ന അല്ലെന്നുണ്ടെങ്കി നമ്മള നമ്മുടെ നാട്ടിലൊള്ള പൂവും വീട്ടിലൊക്കെ ചെടിയും പൂവൊക്കൊണ്ട് അപ്പ അവിട്ന്ന്
ആഹ് നമ്മള് പണ്ടൊക്കെ വീട്ടിൽ എന്റെ വീട്ടിൽ കല്യാത്തിന് മുമ്പൊക്കെ നമ്മൾ പത്ത് ദിവസൊം ഇടുവാരുന്നു അവടെ ചെ പറമ്പുവൊക്കെയൊണ്ട് അപ്പം എല്ലാ ദിവസൊ
ആഹ് ആഹ് ആഹ് അതേന്നെ ഞാനും ഞങ്ങടെ വീട്ട് ട്ടില് ഇടുവാരുന്നു പത്തൂസോം അത് ഇതുപോലെന്നെ പറമ്പും പിന്നമ്മടെ അയ്ല നമ്മുടെ കൂട്ടുകാരൊക്കൊണ്ട് അയ്ലതുള്ളവരൊക്കായിട്ട് നമ്മള് വൈകീട്ട് വൈകീട്ട് പറമ്പിലൊക്കെ പൂവിച്ചാൻ പോവും
ഓഹ് നമ്മള് തലേ ദിവസേ പിച്ച് വെക്കും അതൊക്കെ ആഹ്
ആഹ് അതെന്ന് ഇപ്പ അങ്ങനെയന്നല്ലല്ലോ
ഇപ്പ നമുക്ക് കുഞ്ഞുങ്ങളെൊക്കെ ആയാലും പൂ പറിക്കാൻ വിടാനൊക്കെ പേടിയല്ലേ ഇപ്പ എല്ലാരും മതിൽ കെട്ട ആഹ് പോത് ആ പോതലെ ഉം നമ്മുടെ ഒക്കെ എന്റെയൊക്കെ ചെറുപ്പത്തില് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തലേ ദിവസേ വന്ന് വാഴയിലൊക്കെ വാഴയിലെ കൊമ്പ് കെട്ടിട്ട് ആ അതിനകത്ത് തലേദിവസേ അന്നത്തെ ചെടികളും പൂകളും ഒന്നും ഇപ്പം കാണാൻ പോലും ഇല്ല
ഇല്ല ഒത്തിരിയും കാണാനൊക്കെ വേണം ഒരുപാടും ചെടികളൊക്കെ ഇപ്പോഴും ഇനി ഇപ്പൊ ഇല്ല ഒന്നും ഇല്ല
ആഹ് ആറുമാസ ചെടി അങ്ങനെ പല പല വ
ഉം ഓതാത്ത ആൾകാര് ഇപ്പ എല്ലാരും നമ്മൾ ഇടന്ന് നാട്ടിലുള്ള പൂക്കെ പിച്ചാക്കപ്പക്കൾ ഇവിടുന്നതിന്റെ ഐശ്വര്യം പക്ഷെ ഇന്നത്തൊകാലത്ത് അങ്ങനെ ആരും ചെയ്തില്ല എല്ലാരും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളക്ക
ആഹ് ആഹ് ആഹ് സത്യം അല്ലാതി ഇപ്പ അത്തപ്പോ വേടിക്കാൻ തന്നെ കിട്ടുവ എന്നാ പറയുന്നെ അടുത്ത വർഷം ആവുമ്പോ എടുത്ത വെക്കാൻ പിന്നെ ആ അങ്ങനെയും പറയുന്നു അങ്ങനെയുണ്ട് ആഹ് വിഷുവിനൊക്കെ ആഹ് അങ്ങ ഇഷ്ട്ടപെടിനില്ല പണ്ടത്തെകണക്ക് ആൾക്കാർ നമുക്ക് അതാ ഒരു സന്തോഷം പൂവല്ലാം പിച്ചി കൊണ്ടുവന്ന്
ച്ചി ആ പിള്ളരോട്ടൊക്കെ പോയി പൂവക്കെ ആത്തപ്പൂക്കൾ ഇടുന്ന പോലെ ഐശ്വര്യം ആഹ് ഇവിടെ പക്ഷെ ഞാൻ കഴിഞ്ഞ വർഷം നമ്മൾ വർഷം മുക്കിടാൻ പറ്റിയില്ല പറ്റില്ല പക്ഷെ പത്തിൻ്റെ അന്ന് തിരുവോണത്തിൻ്റെ അന്നു ആഹ് അവിടെ ചേട്ടന്റെ വീട്ടിൽ ഞാൻ വന്നാ ആഹ്
ഓ അടുത്താണോ വീട് വീട് അടുത്താണോ
ചേട്ടന്റെ വീട് ഇവിടുന്ന് കൊറച്ച് ഇട്ടാലും ആ ഇത്തിരി പോണം പക്ഷെ എന്റെ വീട് അടുത്ത പത്ത് മിനിറ്റത്തെ അതിലാണെങ്കിൽ പത്ത് മിനിട്ട് പോലും വേണ്ട ആഹ് നടന്നാണെങ്കിൽ ആയിരുന്നു നട അടുത്താ ആസയീ പോണം
പിന്നെ യാത്രയൊക്കെ പോകൻ ഇഷ്ടമാന്നോ യാത്രകളൊക്കെ ദൂരൊക്കെ വൺ ഡേ ട്രിപ്പ് ഓകെ പോകുവോ
അങ്ങനെ ഞങ്ങള് അങ്ങനെയല്ല പോവും ഓൺ വൻ ഡേ ട്രിപ്പ് എന്ന് പറയാൻ
ആ രാവിലെ പോയി വൈകിട്ട് പോ വരുന്നുന്ന രാവിലെ പോയി വൈകിട്ട് തിരിച്ച് വരും തക രീതിയില്ല ആഹ് നമ്മളും അങ്ങനെയൊക്കെ തന്നെ ആഹ് ആഹ് ഹ ഹ
അപ്പ അവരെ പോലെ യാത്ര ആകീട്ട് ഇപ്പൊ വെക്കേഷൻ ആണെന്ന് പറയാ നമുക്ക് ആ വെക്കേഷൻ ഈ ആള സ്കൂളിൽന്നും ആക്കി നമു ഇംഗ്ലീഷ് ആണെന്ന് പറയാൻ പറ്റത്തില്ല
വെക്കേഷൻ എങ്ങും പോവാൻ പറ്റത്തില്ലായിരുന്നല്ലോ ചൂടല്ല
പറ്റത്തില ചൂടാകെ
ആഹ് ഭയങ്കര ചൂടായിരുന്നു നമുക്കൊക്കെ ചൂട് വന്നിട്ട് ചൂട് കുരു ഒക്കെ വന്ന് ആഹ് ആഹ്
ആ അതാ ഇവിടെ മോനും ചൂട് കുരു ആയി അങ്ങനെ ബാലവടി വിടാൻ പറ്റാതെ തീ
ഓ വീട്ടിൽ തന്നെ ഇരിക്കുവായിരുന്നു വെളിയിലോട്ട് ഇറങ്ങിയ
ഇരിക്കുവായിരുന്നു പറ്റത്തില്ല ആ ഞങ്ങള് പിന്നെയും പോ ഞങ്ങൾ എന്നും ഇങ്ങനെ പോകും കറങ്ങാ എന്ന് വെച്ചാൽ ഉത്സവമയാവുമ്പോഴെ ഈ കറക്കം വരുന്നത് ഉ ഉത്സവ സമയ ആകുമ്പോ ഞങ്ങ എല്ലായിടം പോകും എല്ലാ ഉത്സവത്തിനും
ആഹ്
അന്ന് പോവും
ആഹ്
അപ്പൊ നമുക്ക് ഈ ഞങ്ങള് താമസിക്കുന്ന ഏരിയയിൽ തന്നെ ഇഷ്ടം പോലെ അമ്പലം ഉണ്ട് ചെറുതും വലതും
ഓഹ് ഓഹ് ഓഹ് ഓഹ് ഓഹ് ആ അന്നേരം പിന്നെ ഓരും ഞങ്ങ- ആ അമ്പലങ്ങളിൽ ഉത്സവും അന്നദാനവും എല്ലാം ഉണ്ടല്ലേ നമ്മുടെയൊക്കെ നാട്ടെ ഉത്സവത്തിന് മൂന്നു നേരവും ഫുഡ് കൊടുക്കും അന്നദാനം കൊടുക്കും ആഹ് ആഹ് രാവിലെ ഇഡലി ഉച്ചയ്ക്ക് അന്നദാനം വൈകിട്ട് വല്യസ ആ എന്ത അങ്ങനെ എല്ലാ അമ്പലങ്ങളിലും അങ്ങനെ
ആ എല്ലാടും ഉണ്ട് ഈ ഇപ്പപ്പോ ഓരോരോ ഞങ്ങടെ ഇവിടെച്ചാൽ കര കരക്കാരായ ടൂഷൺ എടുക്ക നമ്മുടെ ഇവിടെ അടുത്തൊരു അമ്പലത്തില് ആദ്യൊക്കെ പത്തിന്റെ അന്ന് ഈ കാരക്കാരെ എല്ലാം കൂടെ ഒമിച്ചായിരുന്നു ഉത്സവം നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ ഭയങ്കര തിരക്കാ ഭയങ്കര ഈ എന്താ ഭയങ്കരം ദേവസത്തിന്റെ അമ്പലവാ ഭയങ്കര തിരക്കാ അപ്പൊ ഇതും കാളകെട്ടും പരിപാടിയൊക്കെ ഉള്ളതാ അങ്ങനെ പിന്നെ അത് കര കരക്കാരക്കി എടുത്തു അഞ്ചാം കര ആറാം കര അപ്പ കാരെ കാരാകുമ്പോ അന്നത്തെ ദിവസം ഉത്സവത്തിന അന്ന് പരിപാടി നടത്തും അപ്പൊ വല്യ തിരക്കില്ല
ഓഹ് നമ്മുടെ നാട്ട- അങ്ങനെ രണ്ട് കരക്കാരായിട്ട് ചേർന്നിട്ട് അങ്ങനെ അവര് ആ അവര് ഇങ്ങനെ കോമ്പറ്റീഷൻ പോലാണ് മാനസികമായിട്ടൊരു കോമ്പറ്റീഷൻ വെക്കുമ്പ നമ്മുടെ കരയുടെ ഏറ്റവും നല്ലതായിരിക്കണം അങ്ങനെ വെച്ചിട്ട് പക്ഷേ ഉത്സവൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് തന്നെ നടത്തും ഈ കുതിരയെടുപ്പൊക്കെ ഉണ്ട് ആഹ് എടുപ്പ് കുതിര
ഇവിടെ രണ്ട് അമ്പലവും ഉം ഇവിടെ ചെറുത് ഒരുപാട് ചെറിയ അമ്പലങ്ങളും ഉണ്ട് അല്ലാതെ നമുക്കിപ്പ എടുത്ത് പറയാൻ പറ്റുണ്ട രണ്ട് വലിയ അമ്പലം ണ്ട് കനത്തരമ്പല ഇപോലെ കരക്കാര പിന്നെ അത് അഞ്ച അഞ്ച അതിനകത്തോട്ടെ തുടങ്ങും അഞ്ചാങ്കര അപ്പ അന്ന് തൊട്ടേ പകൽ കാഴ്ചയാ
ആഹ് പകൽക്കാഴ്ച്ചെന്ന് പറഞ്ഞാൽ വൈകിട്ടേ കെട്ടുകാഴ്ചയൊക്കെ ഉണ്ടോ
ആ വൈകിട്ട് കെട്ട് കാഴ്ച
ആഹ് ആഹ് ആഹ് നമുക്ക് വയ്യ നമുക്ക് ഉത്സവത്തിൻ്റെ അന്നാണ് പകൽക്കാഴ്ചകൾ വരുന്നത് അന്നും അതിൻ്റെ തലേ ദിവസവും
ആ അത് ഇവിടെ അങ്ങനെ ചില അമ്പലങ്ങളങ്ങനെ ഞങ്ങളെ ഇവിട ഒരു അമ്പലത്തിന്റെ ഒരു അമ്പലങ്ങളിൽ മാത്രോ ഇങ്ങനെ പക്ഷെ അത് ഭയങ്കര തിരക്കാ അന്നാകുമ്പോഴത്തേക്ക് വും ആ നല്ല തിരക്കും അടീം ബഹളോം ഒക്കെ ആവും അപ്പൊ ഇതാ എന്നച്ച ഫ്‌ളോട്ട് കേറുന്നത് അനുസരിച്ചുള്ള ബഹളൊക്കെ കാണും അപ്പം ഇതാവുമ്പോ ആ കരയുടെ മാത്രമേ കാണത്തുള്ളൂ അപ്പൊ അവർക്ക് സുഖമായിട്ട് കേറാം
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ വേറെന്തോ ഉണ്ടല്ലാതെ വിശേഷം ഉം ശരിയെന്ന വിളിക്കാം കേട്ടോ ശരി എന്നാ വെച്ചേക്കട്ടെ എന്നാ വിളിക്കാം ശരി
ശരി ശരി
അപ്പതിനന് ഓ അവസാനിച്ചത് പ അത് റദ്ദാക്കണം